ആഹ് എന്തണ്ട് ആഹാരൊക്കെ കഴിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച്ചു കെടക്കാറായി
ആണല്ലേ എന്തായിരുന്നു ഇന്ന് ഫുഡ് രാത്രി
ഇന്ന് തനി നാടൻ ഫുഡാരുന്നു നൊസ്റ്റാൽജി ഫുഡ് ഈ ചീനി പുഴുങ്ങിയതും പിന്നെ ഈ മത്തി
ആഹ് ആഹ് ആഹ് ആഹ് മൊളകിട്ട
ആഹ് ഉള്ളി ഉള്ളി സവാളയും ഇന്റെ തലയും പരിചിലൂടെ ഇട്ട് വെച്ച് മ
ആണല്ലെ ഓഹ് അന്നേരം നല്ല രുചിയായിരിക്കും ഉം ഞാനിവിടെ പിന്നെ കുട്ടികൾക്ക് പനി ആയോണ്ട് കുഞ്ഞുങ്ങക്ക് കഞ്ഞി കൊടുത്തു പിന്നെ ഞാൻ മാത്രേ ഒള്ള് അതോണ്ട് പിന്നെ ഉപ്പുമാവും പഴോം ആക്കി
ഉപ്പമാവും പഴോം രാ
ഉം രാത്രി ലൈറ്റ് ആക്കി ആഹ് രാത്രി പലഹാരവ എന്തെങ്കിലും അതണ്ട് പിന്നെ ആർക്കും വയ്യാതിരിക്കുന്ന കൊണ്ട് പിന്നെ അങ്ങന ലൈറ്റ് ആക്കി
എനിക്കാണെങ്കി രാത്രിലെ കുക്കിങ് ബയങ്കര ബോറ ഇഷ്
ആണല്ലേ ഇവിടെ ആർക്കും നിർബന്ധം ഇല്ല പക്ഷെ ഞാൻ അങ്ങനെ രാത്രി എന്തെങ്കിലും കാപ്പി കഴിച്ച് ശീലിച്ച് പോയൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ ഒണ്ടാക്കും അപ്പൊ പിന്നെ ബാക്കിയൊള്ളോർക്കും കൂടി ആവുവല്ലൊ
അത അവടെ ഒരാൾക്കെന്നും ഒണ്ടാക്കാനെന്നും പറ്റത്തില്ല അതോണ്ട് ഭയങ്കര എല്ലാർക്കും ഒണ്ടാക്കേണ്ടി വരും അതോണ്ട് എനിക്ക് ഭയങ്കര
അതാ ഏത് ഫുഡാ നിനക്കിഷ്ടം
എനിക്ക് മാക്സിമം കടയിലെ ചപ്പാത്തി കിട്ടിയ അത്രയും നല്ലത് ഒണ്ടാക്കണ്ടല്ലോ
അതെ എനിക്ക് പൊതുവേ കുക്കിംഗ്‌ കുക്കിംഗ്‌ ഇഷ്ടവാണ് പക്ഷെ അത് എന്റെ ഒരു ജോലി ആക്കി തരുമ്പോ എനിക്കത് ഇഷ്ടവല്ല എനിക്ക് വേണ്ടി ആസ്വദിച്ചു ചെയ്യാൻ എനിക്കിഷ്ടവാണ് പക്ഷെ എന്ന്‌ കരുതി അതെന്റെ തലേലാക്കരുത്
അത് നമ്മുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റിയൊ ഒരു കിച്ചൻ കിട്ടുവാണെന്നുണ്ടെങ്കി നമുക്ക് ഇഷ്ടമൊള്ളത് അത് എന്തായാലും കഞ്ഞിയും പയറായാലും നമുക്ക് ഉണ്ടാക്കാൻ താല്പര്യമു
അതെ നമ്മുടെ ആ പാചകത്തോട് പാചകത്തോട് ഇഷ്ടള്ളത് നല്ലതൊക്കെയാ എനിക്ക് വളരെ ഇഷ്ടവുണ് പാചകം ചെയ്യാൻ പക്ഷെ ആ നമ്മുടെ ഒരു ഹോബി ഒണ്ടല്ലോ അത് മറ്റുള്ളവർ ഭയങ്കരവായിട്ട് മുതലെടുക്കും അതിൽ ആ ഹോബി ലാസ്റ്റ് ഒരു പാരയായിട്ട്
പാരയായിട്ട് മാറും അവരുടെ മെനു അനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും.
അതെ അതെ നമുക്കെല്ലാം മെനുവിലെല്ലാം നമുക്ക് അറിയാന്നാകുമ്പം പഞ്ചാബി ഹൗസിലെ ഹരിശ്രീ അശോകന്റെ അവസ്ഥയാവും നമുക്ക്‌
നീ തന്നെ ചെയ്താ മതി നീ തന്നെ ചെയ്തെങ്കിലേ അത് ശരിയാവു എന്നുള്ളൊരു ചാൻസിലേക്ക് എത്തു
ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ ഏത് വീട്ടിലെ ഫുഡാണോ അതോ
എനിക്ക് വീട്ടിലതും പൊറത്തതും ഒരുപോലെ ഇഷ്ടവാ കൊറച്ച ദിവസം കുക്ക് ചെയ്ത് മടുക്കുമ്പോം പുറത്ത് പോയി കഴിക്കാൻ തോന്നും
എനിക്കും അങ്ങനെയാ എനിക്ക് കൊറച്ച് വീട്ടിലെ ഇഷ് ട്ടവാ വീട്ടിലേയും ഇഷ്ടവാ പക്ഷെ കൊറച്ചുകൂടി പുറത്തയാ എങ്കിലും
കൊറച്ചു ദിവസം കഴിക്കുമ്പോ നമുക്ക് തോന്നും. അതെ പൊറത്തു പോയി കഴിക്കണം എന്നൊരു തോന്നൽ തോന്നും. പിന്നെ എടയ്ക്ക് വണ്ണം വെക്കുന്നതിനെ പറ്റി നമ്മള് ഇങ്ങനെ നമ്മള് നമ്മടടുത്ത്തന്നെ പരിഭവം പറയും പിന്നെ വാങ്ങിച്ച് തരുന്ന ഭർത്താവിന്റെ മെക്കിട്ട് കയറും നമ്മള് എന്തിന് നിങ്ങളെനിക്ക് വാങ്ങിച്ചു തന്നു എന്ന് ചോദിച്ചായിരിക്കും അത് അതുകൊണ്ടല്ലേ ഞാൻ തിന്നത്. എന്നിട്ട് വീണ്ടും ഭർത്താവിനോട് ഒരുളുപ്പില്ലാതെ ഷവർമ്മ വാങ്ങിച്ച്
പറയും അവരവരുടെ സ്നേഹം കൊണ്ട് വാങ്ങിച്ചൊണ്ട് വരും.
വാങ്ങിച്ചു കൊണ്ട് വരുകയും ചെയ്യും നമ്മള് വീണ്ടും വണ്ണം വെക്കുന്നന്ന്‌ ആ ഒരു സങ്കടം ഒരു വശത്ത് എന്നാ ആഹാരം കാണുമ്പോൾ ഒള്ള കണ്ട്രോൾ ഇല്ലായ്മ ഒരു സ്ഥലത്ത് അതെ അതെ
കൂടെ കണ്ട്രോൾ ചെയ്ത് കൊണ്ട് വരണം എന്നെ സംബന്ധിച്ചിടത്തോളം കൺട്രോള് ചെയ്ത് അടിച്ചമർത്തിക്കൊണ്ട് വന്ന് കൺട്രോളിംഗ് ആകും പക്ഷെ അത് ചെലപ്പോ
സന്തോഷം കാണത്തില്ല അതേ നമ്മള് നല്ല ആഹാരം കഴിക്കാതിരുന്ന നമുക്ക് ഒട്ടു ഒരു മനസ്സിന് സന്തോഷം ഉണ്ടാവത്തില്ല അതെ പിന്നെ പിന്നെയും ഞാൻ കരുതി നമ്മള് ജീവിക്കുന്നത് തന്നെ നല്ല ആഹാരങ്ങൾ കഴിക്കാൻ കഴിക്കാൻ വേണ്ടിയ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കുക ഇതൊക്കെ തിന്നാതെ കെടന്നിട്ട് നാളെ അങ്ങ് മരിച്ചുപോയാ എന്തോ ചെയ്യും ആർക്കും നഷ്ടം
എനിക്ക് അതെനിക്കും ചെല സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ചെല ഫുഡിനോട് ആഗ്രഹം വരും ആ എനിക്ക് അൽഫാം കഴിക്കണം കുബ്ബൂസ് കഴിക്കണം.
നല്ല ഹണി ബാർബിക്കൂ
ആ
പിന്നെ ചില്ലി അൽഫാം. ഇതൊക്കെ ഇതാ കടയുടെ മുമ്പി കൂടി പോകുമ്പോ ആ മണം കേൾക്കുമ്പോ നമുക്ക് അങ്ങോട്ട് പിടിച്ച് പിടിച്ചു നിക്കാൻ പറ്റത്തില്ല പിന്നെ പിന്നെ വയറ്റിലൊരു കത്തലായി വായിൽ വെള്ളം വരലായി
പിന്നത് കഴി
പിന്നത് കഴിക്കാതെ നമുക്ക് ഹ് ഹ് സമാധാനം ഒണ്ടാവില്ല അതെ അതെ
സ്പൈസി ഫുഡാണോ ഇഷ്ടോ അതോ മറ്റേ ചോ സ്വീറ്റ് ആയിട്ടൊള്ള ഫുഡുകള
ആ ഞാൻ നേര ത്തെ വിവാഹത്തിന് മുമ്പ് അത്യാവശ്യം സ്പൈസി ഫുഡ് കഴിക്കുന്ന ആളായിരുന്നു വിവാഹ ശേഷം ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ ആരും തീരെ സ്പൈസി കഴിക്കാത്ത വളരെ മൈൽഡ് ആയിട്ടുള്ള ഫുഡ ആായിരുന്നു കഴിക്കെന്നെ അപ്പൊ ഇപ്പൊ ഈ ഇതിന്റെ രണ്ടിന്റെ എടെ നിയ്ക്ന്നെ ആ തീരെ സ്പൈസി കഴിക്കാത്തവരെ പക്ഷെ വളരെ പെയിലായിട്ടുള്ള ഫുഡുകളായിരുന്നു എരിയും മൊളകും ഒന്നും ഉപയോഗി ക്കാത്ത തരം ഫുഡുകള് അപ്പൊ അവരെ ഞാൻ കൊറശെ പഠിപ്പിച്ച് കൊറേശെ പഠിപ്പിച്ച് ഞാൻ എന്റെ ശീലത്തിന്റെ ഒരു പകുതിയോളം എത്തിച്ച് ഞാനും എന്റെ ശീലത്തിന്ന് പകുതിയിലേക്ക് എറങ്ങി വന്നു പിന്നെ ന്റെ രണ്ട് എന്റെ ഒരു മിഡിലില് വർഷങ്ങളായിട്ടുള്ള പരിശ്രമത്തിലൂടെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ രണ്ടു പേർക്ക് കൂട്ടുകർക്കും അഡ്ജസ്റ്റ് യ്ത് പോവാ
എനിക്ക് മിഡില്ലു ആയില്ല സ്റ്റാർട്ടി തന്നെ നിയ്ക്കുവ. ഒട്ടും ഒട്ടും പറ്റത്തില്ല കുരുമുളക് പടി
അതെ അതെ പറ്റത്തില്ല
ഭയങ്കര ബുദ്ധിമുട്ടാ വി അതോണ്ട് തന്നെ എന്താ സ്വന്തം വീട്ടി വരുമ്പഴാ
അതെ നമ്മടെ ഇഷ്ടത്തിന് ആ ഞാനും ആദ്യക്കെ അഡ്ജസ്റ്റ് യ്യാന്ന് കരുതി പക്ഷെ എനിക്കൊട്ടും ഏ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാ കഴിയാതെ വന്നപ്പോ അത് തീരെ ഒരു ഏഹ് ഉപ്പും ഇല്ലാത്ത ഫുഡ് ആയിരുന്നു. അപ്പൊ ഉപ്പില്ല അതെ ഉപ്പില്ലാത്ത ഫുഡ് വളരെ ബുദ്ധിമു വേറെ എന്തില്ലെങ്കിലും കഴിക്കും ഉപ്പില്ലാത്ത ഫുഡ് നമുക്ക് കഴിച്ച് എന്തൊക്കെയ ട്ടാലും അതിനൊരു രുചിയോണ്ടാവില്ല.
സേബാഷി ഒരാക്കുള്ള അസുഖം ഒരാക്ക് അസുഖം ഉണ്ടെന്നും പറഞ്ഞ് ബാക്കി ചു
എല്ലാരും അത് എല്ലാ അസുഗോള്ള ആള് എന്തെങ്കിലും ചെറിയ രീതി കഞ്ഞി വെച്ച് കുടിക്കട്ടെ.
പറഞ്ഞാല് അവർക്കും മനസ്സിലാവത്തില്ല എന്ത് ചെയ്യും നമ്മള് തന്നെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യും.
അതെ അതെ.
ഫുഡ് ഇനി എത്രൊക്കെ ടേസ്റ്റ് ഒണ്ടെങ്കിലും ചോറിന് ഉപ്പില്ലാതെ കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആഹ് എന്തോ എരിവില്ല ഇതൊക്കെ ഭയങ്കര എന്ത നമ്മള് സോ സോബാവികായിട്ടും എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് ആലോിച്ചോക്ക്യേ ആഹ് എന്തോ കാറി ഒണ്ടാകിലും
എന്തൊക്കെ ച് ചേർത്താലും നമുക്കയ്ന് രുചി തോന്നത്തില്ല നമ്മള ആഹ് കഴിച്ചിണ്ടിരുന്ന രുചി നിന്ന്
സത്യം ഓരോ വീട്ടിലും ഓരോരോ സിറ്റുവേഷനുകളാണ്.
അതെ പിന്നെ ഇപ്പൊ മീനൊക്കെ കിട്ടുന്നുണ്ടോ ഇപ്പൊ ട്രോളിങ് നടക്കുവല്ലേ?
ആഹ് മീൻ കിട്ടുന്നുണ്ട് പക്ഷെ വെലയാണ്.
വെലയാണ് അതെ എ ട്രോളിംഗ ആയതൊണ്ട് പിന്നെ
ക്കിപ്പം ഇച്ചിരി കൊറഞ്ഞന്ന്
ഉം വള്ളത്തിലൊക്കെ പോകുന്ന ആളുകൾക്ക് ഈ മത്തിയൊക്കെ കിട്ടും.
അതാ മത്തിക്ക്
പിന്നെ കായലീന്ന് കരിമീനും കക്കയൊക്കെ വരുന്നുണ്ട് പ്പം.
കാ കായൽ മീനുളൊക്കെ കഴിക്കോ?
ആഹ് കായൽ മീനുകൾ അത്യാവശ്യം കരിമീൻ ഏ ഒക്കെ കഴിക്കും. കരിമീനും ഞണ്ടും ഒക്കെ കഴിക്കും.
ഞാൻ കഴിക്കത്തില്ല ഞാൻ കരിമീൻ വല്ലപൊഴേങ്ങാണു കഴി കുന്നെങ്കിലൊള്ളൂ കായൽ മീൻ ഒന്നും കഴിക്കില്ല
ച്ചത് എനിക്ക് ഇഷ്ടല്ല അതെങ്ങനെ നമ്മള് പൊള്ളിച്ചും ആഹ് പിന്നെ നമ്മടെ ശെ പിള്ളയുടെ ഒരു കറിയുണ്ട് ഷെഫ് നിർവാണ അത് കഴിച്ചിട്ടുണ്ടോ
ഇല്ല
അത് വീട്ടിലുണ്ടാക്കി കഴിക്കണം നല്ല ടേസ്റ്റാ
എന്തു ഉണ്ടാക്കാനായാലും നമുക്ക് ഈ മൊളകൊന്നും ഇടാതെ
അതെ അത് അപ്പൊ അവർട് അവര് അവര് നോക്കിയിരിക്കുമ്പോൾ നമ്മളത് ഒണ്ടാക്കി കഴിക്കാ
നമ്മക്ക് നമ്മള ഒരു പ്രഷ്നോണ്ട് കാരണം ഈ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും കണ റ്റായത്കൊണ്ട് ഈ പറയുന്നത് ചുറ്റി തിരിഞ്ഞ് വലാസ് വരുന്ന എന്ത എനിക്ക് തരാതെ കഴിച്ചു വന്നു
ആ
അതും കൊറേ മുസ്ലിം ഫാമിലീസിൽ കൊറേ നാത്തുമാര് മാമിമാര്
അതെ അതെ ഇത് വലിയ വലിയ ഡിസ്കഷനിലേക്ക് അത് കൊണ്ടുപോവും
എത് കൊണ്ട്പോവും
അതെ എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ കഴിച്ചു
ആ
പിന്നെ മുളകിട്ടൊരു ഡിഷ് ഉണ്ടാക്കുന്നുണ്ട് വേണോ എന്ന് ചോയിക്ക ക്കണം
ഉം
അപ്പൊ വേണ്ടാന്ന് പറയുമ്പോൾ നമ്മൾ അപ്പഴേ എടുത്ത് കഴിക്കും
കഴിക്കുക
അതെ താങ്കൾക്ക് വേണമെങ്കിൽ മുള കിടാ തൊരണ്ണം ഉണ്ടാക്കിക്കോളൂന്ന് പറയണം
പിന്നെ വേറൊള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ എന്താ പൊറത്ത് പോകുമ്പോ ഇഷ്ടമുള്ളത് വാങ്ങിച്ചി കഴിക്കാന്നുള്ളത് പിന്നെ ഹസ്ബൻഡ് ഗൾഫിലുള്ളവർക്കൊന്നും അതും
ബുദ്ധിമുട്ടാണ് അതെ പിന്നെ സ്ത്രീകള് നമ്മള് കൊറേ സ്വയംപര്യാപ്തരാണ് അത്യാവശ്യം ഒരു ടു വീലറെങ്കിലും ഓടിക്കാൻ പഠിച്ചിരിക്കണം ന്നുള്ളത് നിർബന്ധാണ് ഞാൻ വളരെ കാലം ടു വീലർ പോലും അറിയാതെ വീട്ടി ഇരുന്ന വ്യക്തിയ ഇപ്പൊ പഠിച്ചപ്പഴാണ് എനിക്ക് അയിന്റെ അതെ എനിക്ക് ഞാൻ അടു ത്തടെ രണ്ടും എടുത്തത് പക്ഷെ ഇപ്പഴാണ് അയിന്റെ വില എന്താണെന്ന് ഞാൻ മന സ്സിലാക്കുന്നത് അതെ നമ്മളെ സ്വഭാവത്തിൽ തന്നെ നമുക്ക് നമുക്കൊരു ധൈര്യം ഉണ്ടാവും അതെ മാറ്റം ഉണ്ടാവും ധൈര്യം വരും നമുക്ക് ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുംന്നൊരു ബോധ്യം വരും അതോണ്ട് പെൺകുട്ടികൾ എന്തായാലും വിവാഹത്തിന് മുമ്പ് ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം
പഠിച്ചിരിക്കണം എനിക്ക് ഡ്രൈവിംഗ് അറിയായിരുന്നു പക്ഷെ ലൈസൻ സ് ഫോർ വീലറും ടു വീലറും കൂടെ ഒരു രണ്ട് വർഷം ആയതേ ഒള്ളൂ പക്ഷെ ലൈസൻസിന്റ അന്ന് ആ ഫോർ വീലർ കാറ് തൊടുന്നത് ലൈസൻസ് എടുക്കുന്നന്ന് പിന്നെ ഇതുവരെ
അതെ അതെ ആഹ് എന്റെ അവസ്ഥ അത് തന്നെ പിന്നെ ടു വീലർ ഓടിക്കും അതുകൊണ്ട് കാര്യങ്ങളൊക്കെ
പ്പം ഒട്ടുമിക്ക പെൺകുട്ടിയൾക്കു ടൂ വീലറും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കല്ല്യാണം കഴിയുമ്പോ അവർക്ക് ഒന്നെങ്കി കാറ് അല്ലെങ്കിൽ കുറഞ്ഞതും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആന്നുണ്ടെങ്കില് ടു ടുവീലറെങ്കിലും കൊടുക്കും കാരണം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യരുതെന്ന് ഓർത്തിട്ട്
ഇനി ഇപ്പോ ഉള്ള പെൺകുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ അവര് ബുള്ളറ്റിലൊക്കെ സോളോ ട്രിപ്പ് പോകുന്നു
പോകുന്നുണ്ട്
അതൊക്കെ നമ്മളുടെ ചെറുപ്പ സമയത്ത് ഭയങ്കര വലിയ അപരാധങ്ങളായിരുന്നു. ഇ ഇപ്പതൊക്കെ ആളുകള് നോർമലാക്കി തൊടങ്ങി
തീർച്ചയായിട്ടും
സ്ത്രീകൾക്കൊരു ലൈഫുണ്ട് എന്ന് പുരുഷന്മാര് അത് ഈ സോഷ്യൽ മീഡിയയിലെ ഒരു ഇത് കൊണ്ട നാണ് അങ്ങനെ ഒരു ഇമ്പാക്ട് നമ്മുടെ സമൂഹത്തില് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്
നമ്മുടെ ലൈഫിന് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫി കൂടിയാണ് അയിന് പോസിറ്റീവൂണ്ട് നെഗറ്റീവൂണ്ട്
അതെ അതെ പിന്നെ നെഗറ്റീവുകളും ഒരുപാടുണ്ട് പലരും വള രെ വൾഗറായ രീതിയിലേക്ക് പോകുന്നതും ഉണ്ട്. കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ട്
തീർച്ചയായിട്ടും
എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവും നെഗറ്റീവും വശങ്ങള്ണ്ടല്ലോ
ഏതൊരു കാര്യത്തിനും ഉണ്ട്. പോസിറ്റീവ് ആയിട്ട് വേണെങ്കി പോസിറ്റീവായിട്ട് എട്ക്കാം. നെഗറ്റീവായിട്ട് വേണെങ്കി നെഗ വായിട്ടും എട്ക്കാം. പക്ഷെ
പിന്നെ ഹ് ഞായറാഴ്ചകളിലൊക്കെ ഇങ്ങനെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ടോ
ഞാറാഴ്ച്ച എന്നെ സംബന്ധിച്ചെടുത്തോളം ഞാറാഴ്ച ഏറ്റവും മടിപിടിച്ച ദിവസം
അതെ അന്ന് ഏഹ് കുട്ടിയേൾക്കൊന്നും സ്കൂളി പോണ്ട എത്രയും നല്ലോണം കെടന്നുറങ്ങാം
ഓ ഈ മദ്രസകളും ട്യൂഷനൊക്കെ ഉണ്ടെങ്കി ഭയങ്കര ബുദ്ധിമുട്ട ഒറ ക്കൊക്കെ അന്നും കാണും
എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാറാഴ്ച്ച വളരെ തലവേദന പിടിച്ചൊരു ദിവസ ത്തെ എല്ലാരും ഭർത്താവും കുട്ടികളും എല്ലാം വീട്ടി കാണുന്നൊരു ദിവസം നമ്മുക്കൊന്ന് റെസ് റ്റെടുക്കാൻ കഴിയാത്ത ഒരു ദിവസാണ്. അതിലും ഏറ്റവും നല്ലത് അവര് ഓഫ് ഫീസിലും സ്കൂളിലും പോവുന്ന ഒരു ദിവസം നമ്മളും ലീവ് എടുത്ത് വീട്ടിക്കിടക്ക്‌ക അതിലും വലിയ സമാധാനം വേറെയില്ല ഞായറാഴ്ച പിന്നെ ഗസ്റ്റുകൾ കാണും, എവിടെയെങ്കിലും പോവാനുണ്ടായിരിക്കും
അഹ് നമ്മള് മാത്രൊള്ളൊരു ഫാ നമ്മടെ നമ്മടെ ഫാമിലി മാത്രാണെങ്കി കൊഴപ്പ ഇല്ല അല്ലെങ്കി അതും പോസിബിൾ ആവത്തില്ല
അല്ല അതാ അതാണ് ഞാനും വളരെ അടുത്താണ് അതാസ്വദി